ഹലോ
ആഹ് ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് കേക്കണ്ട് എന്താ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ നിക്ക കഴിക്കാൻ അങ്ങനെ ഒരുങ്ങാണ്
ഏഹ് പിന്നെ എന്താ ഫുഡിന്
എന്താ പിന്നെ ബീഫ് കറിയിണ്ട് മുരിങ്ങന്റെ ഉപ്പേരിണ്ട് അത് നിങ്ങള് കഴിച്ചോ
കഴിച്ചിട്ടില്ല പുതിയാപ്ലള വന്നിട്ടില്ല അങ്ങനെ
ഇന്ന് മഴയില്ല ഇന്ന് മഴ കുറവാ
പെയ്തീന
ഇല്ല ഇന്ന് പെയ്തിട്ടില്ല ഇന്ന് ഇന്നലെ ഒക്കെ കുറവാണ് ഇന്ന് തീരെ പെയ്തീനി
ആഹ് ഇന്ന് നല്ല വെയിലില്ലേ
ആഹ് ഇന്ന് നല്ല വെയില് രണ്ടു ദിവസം ഭയങ്കര ആയിനല്ലോ മഴ
ആഹ് അലക്കിയ
ഓഹ് ഒക്ക കഴിഞ്ഞ് ഒക്ക ഉണങ്ങി ആഹ് ഇന്ന് നല്ല ഇത്ണ്ട് നിങ്ങ ഫുഡൊെക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല അതിന് ഞാന് ഹസ്ബൻഡറിനെ കാത്തുനിക്കയാണ്
ആഹ് അത് ശെരി
ആവുന്നുള്ളൂ കാണില്ല എന്താന്ന് അറിയില്ല വരുന്ന ടൈമും കഴി ആഹ് സ്കൂള് പോയിക്കണു
എത്ര ആളുണ്ട്
രണ്ടെണ്ണം
ആഹ് എന്താ പഠിക്കണ്
ഓല് സ്കൂള്ൽ പിന്നെ ചെറിയ സ്കൂള്ലാണ്
ആഹ് ശെരി എത്രാം ക്ലാസ്സിലാ
ഒന്ന് അഞ്ചിലും ഒന്ന് മൂന്നിലും
ഉം എന്താ ഫുഡൊക്കെ കൊണ്ടോവലാ ആഹ് ഇവടിം അങ്ങനെന്നേ അവടെ സ്കൂള്ല്ണ്ടല്ലോ ഭക്ഷണം ഒക്കെ.
ആഹ് ആഹ്. പിന്നെ എപ്പളേങ്കിലൊക്കെ കൂട്ടാന് എന്തേങ്കിലൊക്കെ. ചെല്പം കൊണ്ടോവും. ടീച്ചർമാര് കൊട്ത്തയക്കര്തീന്ന്ങ്ങനെ പറയും.
ആഹ് ഇബല് ഇവടിം അങ്ങനെന്നെ. അത് ഒരാള് കൊട്ത്താല് ആഹ് ചെറിയ കുട്ട്യാളാവുമ്പളെ. ഉം
കൊട്ത്തയക്കര്തി കൊട്ത്തയക്കര്തി ഇങ്ങനെ പറയും. ഇന്നാലും കുട്ട്യാൾക്ക് ഇങ്ങനേ പയറും ആ അവ്ട്ത്തൊന്നും പറ്റൂല്യല്ലോ എരും പുളിം.
ആഹ് ഉം.
പിന്നെ പണിയൊക്കെ കയ്ഞ്ഞേര്ക്കുലേ? തിര്മ്പലും കുളീം
ആഹ് ഒക്കെ കയിഞ്ഞി ഇപ്പൊ എല്ലാതും കയിഞ്ഞ്. ചോറ്ന്നട്ടേ വിചാരിച്ച് ഇങ്ങനെ നിക്കാ.
ഊച്ചക്ക് ഒറ്
ഒറങ്ങലൊന്നുല്ല ഫോണ് ഇണ്ടാവുമ്പം പിന്നേ ഒറ്ക്കൊന്നും അയില്ങ്ങനെ നോക്കിക്കും.
ഉം അതന്നെ.
കൊറച്ചേരം കെട്ക്കും ഒറങ്ങലില്ല.
ഫോണില്ങ്ങനെ ഓരോന്ന് ഇതും കണ്ടിര്ന്നാല് നേരം പോണത് അറീല്ലല്ലോ.
ആഹ് അതന്നെ.
ഉം അതെന്നെ പിന്നെഹ്
താണ്ടേ ഉമ്മീം ഉപ്പ്യൊക്കണ്ടോ വീട്ടില്?
എന്താ പറ്ഞ്ഞത്?
ഉമ്മീം ഉപ്പക്കൊല്ലേ വീട്ടില്?
ഉമ്മാ ഭർത്താവിന് ഇമ്മീം ഇപ്പില്ലാ മരിച്ച്ക്ക്ണ്.
ആഹ് ശരി.
ഇൻക്ക്ണ്ട്. ഞങ്ങള് വേറേ വേറെ പോയതാണ്.
ആഹ് ആഹ് അത്ശരി.
പിൻ, അല്ലാ വേറെ പോ വേറെ വീട് വെച്ച് പോന്ന്ക്ക്ണ്?
ആഹ് പോന്ന്ക്ക്ണ് ലേ. എത്രേ കൊറേ ആയോ? ഉം ആഹ് അയ്ശരി. വീടിന്റെ പണി ഒക്കെ ആയ്‌ക്ണോ?
പണി കയിഞ്ഞോ ചോയ്ച്ചാ കോണിന്റെ ഇത് കയ്ഞ്ഞിട്ടില്ല കോണിക്ക് സ്റ്റെപ്പ് അല്ല സ്റ്റെപ്പല്ല. ഇത് കയ്യ് വെക്കൂലേ വരി. ഉം പിന്നെ ഈ ആൾമറക്ക് ഡോറും വെച്ചിട്ടില്ല.
ആഹ് അയ്ശരി ആഹ്.
വാക്കി ഏകദേശം പിന്നെ മിറ്റത്ത്ത്തേ പിന്നെ അങ്ങനെ ആഹ് മതിലെച്ചിട്ടിട്ട്ണ്ട്. പിന്നെ, മിറ്റത്തെ ഒന്നും കാട്ടിയിട്ടില്ല്യാ.
ആഹ് ഇവടിം അങ്ങനെ മുറ്റൊക്കെ റെഡിയാക്കാണ്ട്.
മുറ്റം അയിന് കൊഴപ്പല്ല്യാ പക്ഷേ മതിലെച്ചിട്ട്ണ്ട് ചുറ്റ് വട്ടും.
ഉം
അയന്നെ ഈ വേറെ കോള് വന്ന്ട്ടേ.
ഉം.
ഒര് ൻറ്റ്ട്ടാ. ഹലോ കേൾക്ക്ണില്ലെ?
ആഹ്
വേറെന്താ ങ്ങനെനെ കോ വെയില് കണ്ടപ്പോ കോയ്ക്കള്ണ്ടെ കൊറ്ച്ചെ
ആഹ് അയ് ശെരി.
കോയിക്കളെ വിട്ട്ട്ട്ണ്ട് അപ്പോ ഒറ്റങ്ങളെ നോക്കിക്കലു ആയി.
ആഹ് ആഹ് ആഹ് വിടാതെ അങ്ങനെ വ്ടേല്ല മറ്റേ കോയിക്കളാ?
അല്ല സാധാ നാടൻ കോയിക്കളെന്നെണ് വ്ടാതെ വളർത്ത്ണാണ് വെല്യ കൂട്ണ്ട്.
ആഹ് അയ് ശെരി.
കൂട്ടില് പിന്നെ ഈ കുറ്ക്കമ്മാര്ണ്ടെയ്.
ആഹ് വടെക്കെ അങ്ങനെന്നെ നല്ലോണം കീരി കുറ്ക്കന് ഒക്കെണ്ട്.
ആഹ് ഇവടെ കീരിനങ്ങനെ കാണേല്ല. കുർക്കമ്മര്ണ്ട് അപ്പ ങ്ങനെ വല്യത് ഉം നെറ്റിട്ട് കാണ്ട് തറട്ട്ട്ട് വെല്യമ്മളെ രണ്ട് മൂന്ന് വരി പട്ത്ത്ട്ട് മേലെ ഷീറ്റ് ട്ട്ട്ട് വല്യത് ഒന്ന് താക്ക്യാ.
ന്റെ ആവശ്യല്ലല്ലോ.
പക്ഷെ ഇൻക്കൊര് പൊർത്യേടാ പാവല്ലേച്ച്ട്ട് റ്റങ്ങനെ നോളേയ്ക്കുംമ്പളേയ് ഇല്ല നോക്കിക്കും ഞാന്.
ആഹ് ഞമ്മള് എന്തെങ്കിലും ഇട്ടൊട്ത്താ മതില്ലേ.
ഇട്ടൊട്ത്താ മതി. അപ്പോൽക്കൊര് പൊർത്യേട് വ ഓലെങ്ങനെ കെട്ടി ആഹ് അത് മറ്റ്യേത് മ ഏഹ് ഓല് ഞമ്മള് ട്ടൊട്ത്ത അത്ര തിന്നൂല. ഇട്ടൊട്ത്താലേ ഇഞ് പ്പെത്ത് തിന്നാ കൊട്ത്താലും ചോറായാലും അര്യായാലും അമ്മള്ട്ടൊട്ത്താലത് അതില് ങ്ങനെ തായി കൊട്ക്കാന്നല്ലാതെ നേരെ മറിച്ച ഓലെ വിട്ട്കാണ്ട് ഓല് ങ്ങനെ മരത്ത്മന്ന് കൊത്തിക്കണ്ട് തിന്നും ള്ളെ ഒരു സാനും ച്ച്ടാൻ ബെജ്ജ
ആഹ് ഒക്കെ തിന്നുല്ലെ.
ആഹ് ചെട്യായിട്ടും. പിന്നെ ഈ മൊളക് തയ്യ് എല്ലേതും വായന്റെ
ഉം കൃഷിയൊക്കെ ണ്ടോ ങ്ങക്ക്?
ഇല്ല്യ അമ്മള് ങ്ങനെ ചെറ്തായിട്ട് ഈ വായ ക്കങ്ങനെ മിറ്റത്തും. ഉം വേ കൊർച്ച് സ്ഥലണ്ട് ആ സ്ഥൽത്തൊക്കെ തെങ്ങ്, വായാ പിന്നെ വെണ്ടക്ക അങ്ങനെ ഞമ്മൾതായിട്ട് മൊളക് അങ്ങനെണ്ടാവൂലേ അട്ക്കളത്തോട്ടം
ആഹ് ആന്നെ.
റ്റെല്ല ഞമ്മളെന്നെ കുയ്ച്ച്ടാ ആഹ് വെറ്തിര്ക്കുമ്പോ
ആഹ് അതെന്നെ. ഉം
ആന്നെ. അവടെണ്ടാ?
അവടെണ്ടോ? ഇബടെ ചെറ്തായിട്ടൊക്കെ.
ആഹ്
പിന്നെ കർമൂസ, മുരിങ്ങ, അങ്ങനാ ഉം ചക്കാ, മാങ്ങാ അങ്ങനെ
ഉം ഈ ചക്ക മറ്റേ ഈ ഒരു ഒട്ട് തൈയ്യൊണ്ട്രൂലമ്മളെ.
ആഹ് ആഹ് വെൽഡെയ്യ്ന്നെത്.
ആഹ് അവ്ടതാ?
അല്ലവ്ടെ സാധാ നാടൻ ഇതാ
ആഹ് അവിടെ നാടൻ ഞമ്മള തറവാടിലുണ്ട് തറവാട് സ്ഥലത്തെ ചക്കി മാങ്ങക്കെ ഇത് ഞമ്മള് മുറ്റത്തേനെ പിന്നെ ഈ റംബുടാന്റെ തൈ റംബുട്ടാൻ കായിച്ചിട്ടില്ലട്ടാ ചക്ക രണ്ട് മൂന്ന് പിലാവുണ്ട് മുറ്റത്ത് കുഴിച്ചിട്ടക്കാണ് അതില് രണ്ടെണ്ണത്തുമ്മെ കഴിച്ച് ഒന്നമ്മെ കൊടുന്ന ഉടനേന്നെ കയ്ച്ച്
എത്രവർഷായി കിട്ടീട്ട്
അത് ഒന്നിപ്പോ കായ്ച്ചല് അടങ്ങീട്ട് തന്നെ കുറെആയിക്കണ് കുഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞെ പിന്നെ അത് കൊടന്നപ്പോ തന്നെ അയ്മെണ്ടായിനു
ആഹ് അത് ശരി
അങ്ങനെ കൊടന്ന വലുത് കൊടുന്നതേയ്നു
ആഹ്
അത് ഒരു വർഷം കുയിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞെയ്ക്കിന് ഇണ്ടായി മറ്റിയത് ആ ഒന്നര വർഷം അയപ്പോ
മണ്ണിലാണ് അല്ലെങ്ങള് റമ്മോ റമ്മോട്ക്കെ കൊണ്ടന്ന് ആഹ് അങ്ങനെ
ഫോണിലൊക്കെ ഇങ്ങനെ കാണാ റമ്മില് അങ്ങ് ബാർപ്പിന്റെ മേലെ അതൊക്കെ ഇങ്ങനെ ഫോണില് കണ്ടാലിങ്ങനെ എന്തോ കെര്തും മണ്ണ് കുഴിച്ചിട്ട് ഇണ്ട അത്ര വൃത്തിയിട്ടൂല
ആന്ന് മണ്ണിലാകുമ്പോ പിന്നെ അങ്ങനെ നമ്മൾ മറ്റങ്ങനെ എന്നും നമ്മള് വളമട്ടൊടുക്കേണ്ടി വരും മണ്ണിലാവുമ്പ പിന്നെ അത്ര ഉണ്ടാവൂല
ആഹ് എന്നാലും എല്ലുപൊടി മറ്റേ വേപ്പും പുണ്ണാക്ക്
അപ്പൊ കൊണ്ടറും ഇടും പിന്നെ മുന്തിരിണ്ട് മുന്തിരി വള്ളി ഉം അത് അടിന്ന് ആഹ് കാഴ്ചൽഇണ്ട് നോമ്പിനാണ് കായിച്ചിന്റത്
തന്നെ ഏഹ് അതങ്ങനെ നമ്മളെ നാട്ടിലൊന്നും ഇണ്ടാവാത്താല്ലേ
ആഹ് നല്ല കാഴ്ചൽ ഉണ്ട് പക്ഷെ പു തൊള്ളിക്ക് വെക്കാൻ പറ്റൂല എന്നും പേരും പൂളിയാണ് പൂളിച്ചിട്ട് ഇങ്ങണ്ട് ജൂസ് മുന്തിരിയാണ് ഒരു വൈലറ്റ് കളർ ഉണ്ടാവുംല്ലേ കറുപ്പല്ല ഒരു റോസ് സിന്റെ ഒരു ജ്യൂസ് മുന്തിരി ഉണ്ടാവൂലേ പിന്നെ അത് നോമ്പിനും ആവും നോമ്പിന ആകുമ്പോ നമ്മള് അങ്ങനെ ശ്ര
പോകാനെന്താ ചെയ്യല്
ഒന്നും കാട്ടാലില്ല്യാ അതിന് അപ്പ ഇങ്ങനെ നമ്മള് ഓരോന്നും ഇങ്ങനെ തിന്നാന്നല്ലാതെ
ഞമ്മള് വീട്ടില് ഇണ്ടായതാവുമ്പോ നമുക്ക് ഒരു ഇതാണ് സം
കാണാന് രസം അല്ലാതെ ഒന്നും ഇല്ല ഇപ്പൊ തയ്യുകൊടുന്നു കുഴി ച്ചിട്ടാണ് പിന്നെപ്പോ അത്രയും വലിയതായിട്ട് നമുക്ക് വെട്ടാനൊരു
ആഹ് ആഹ് അത് ശരി
നല്ലത് കിട്ടണെങ്കിൽ കൊഴപ്പില്ല
ആണോ
ഇതിപ്പോ ഞമ്മള് അത്രയും ഏഹ്
കായ് നല്ലോണ്ടോ
ആഹ് നല്ല ഇണ്ടാവില്ലണ്ട് ഇപ്രാവശ്യം അങ്ങനെ നോക്കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇണ്ടായിനോ പിന്നെ അപ്പൊ- ഇപ്രാവശ്യം നമ്മള് അങ്ങനെ നോക്കിയില്ല ഇത് ത നെ പുളിയാണേ ആഹ് പുളിയാണേ പിന്നെ എത്ര എണ്ണം ഒണ്ട് എത്രണ്ണം ഒണ്ട് രണ്ടെണ്ണം ഇവിടെ എറക്കി മൂന്നണ്ണം ഇവിടെ ഇറക്കിയെക്ക്ന്ന് മറ്റേതാത ഒ ടുക്കാണ് അതെ കൂടി ഹലോ
ആഹ് ഹലോ
ആഹ് ഞാനും ഇവിടെ തൊടി ഏഹ് തൊടുക്കെ
ആഹ് ആഹ്
വളം എറക്കാം മാണ്ടീട്ടേ തെങ്ങ് തൊറന്ന്ട്ടുണ്ടേ
ആഹ്
അപ്പൊ വൺ വളമ്മൊ വന്നതാണ് അപ്പൊ ഇവിടെ എറക്കണൊ തൊടൂല് എറക്കണോ ചോദിച്ചതാണ്.
ആഹ് ശരി
എടാ രണ്ടെണ ടാം പറഞ്ഞ അപ്പൊ അങ്ങനെ
ഇപ്പൊ മഴ ആയോണ്ട് ഇപ്പൊ ഇടണ്ടല്ലോ
ആഹ് മഴ ആയ ഇപ്പോ പുടുച്ചും ചെയ്യും
ആഹ് അ തൻ പിന്നെ എന്താ
ഏഹ്
വെറെന്താ വിശേഷൊക്കെ
വേറെന്താ ഇനിപ്പോ ഭക്ഷണം കയ്ക്കാൻ മുട്ടി നിക്കാര അല്ലേ.
കോയ്ക്കള് ഇള്ളോണ്ട് മുട്ട അൻപാ കിട്ടൂലെ.
ഏഹ് കോയ്ക്കള്പ്പ കൂടന്നെ പൊര് ഞ്ഞ് നാടൻ ആയത് കൊണ്ടേ ആഹ് പൊരിച്ചിന് വെച്ചിട്ട് ഇപ്പ കുട്ടിയാള് വിരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് വിരിയാത്തെ
ആഹ് ആഹ്
ഇപ്പൊ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓല് ഇങ്ങനെ നോക്കി നിക്കാണ് ഓല് പിന്നെ കാക്കച്ചിയളെക്കെ കൊണ്ടോവല്ലോ
ആഹ് അത് ശരി
ഒരു പക്ഷെ
ആഹ് ആഹ് ആഹ് എന്നാ ശരി ആയിക്കോട്ടെ